വ ഹലോ കേക്ക്ണ്ടാ?
ആഹ ഇപ്പ കേക്കണ്ട്.
വാഴ കണ്ടോ?
ആഹ് ഞാൻ കണ്ടു ഞാന് ഫ്രണ്ട്സിന്റെ ഒപ്പം പോയത്. ഇന്റെ ഡിഗ്രിയില് ഒപ്പം പഠിച്ച കുട്ടിഴള
ഔ ഞാൻ ടെലഗ്രാം ഞാൻ ടെലഗ്രാം
ആ എങ്ങനെ ഇണ്ട് രസല്ലേ
ആവറേജ്
അയില് ഇവരെ മറ്റേ സഹോദര സ്നേഹണ്ടല്ലോ അതും ആ പാട്ടും ഭയങ്കരെ
തിയേറ്റർ കണ്ടോന്ന എഫക്റ്റ് അല്ലാണ്ട് കാണുമ്പോ വല്ല്യ ഇതില്ല
ഓ ഞാനക്ക കൊറേ കര്ഞ് ഫുള്ള് കര്ച്ചില്ലേന്നു
അതില് മറ്റേ ഒര് സീനി ല്ലേ ആ ആ ഓൾക്ക് ഹാഷ്ർനെ ആവും ഇഷ്ടം എന്ന്ട്ട് പക്ഷെ അവനറീല അപ്പോ അത് ഞാന് ഹാഷിർ മെയിന ആയിട്ട്
ആ മറ്റൊരക്കെ അത ഇത് കേസായല്ലോന്ന്ള്ളര് ഇതില് നിക്കുമ്പോ ഇവന് അയില് ഭയങ്കര ഇതാവും
അതാണ് എനിക്ക് അയില് ഇഷ്ടായ ഒര് സീന്
ഉം അയില് പിന്നെ എന്താ ആ അടിക്യൂലേ അടിക്യനത്ത ആ ചെക്കന്റെ ചെറ് പ്പ അഭിനയിച്ചത് മറ്റേ ഞങ്ങളന്ന് പെര്ന്തമണ്ണേന്നല്ലേ കണ്ട് പെര്ന്തമണ്ണ അവിട്ത്തെ വിസ്മയ തിയേറ്റർന്ന അപ്പ അവടെ ഫ്ലെക്സ് ഇണ്ടെര്ന്നു അത് അവട ഇള്ള ഒരു ചെക്കന ചെർപ്പയ്‌ല് അഭിനയിച്ച അയിന്റെ തിയേറ്റർന്റെ മുന്നില് ഓന്റെ ഫ്ലെക്സ് ഇണ്ടെര്ന്നു ഉം പക്ഷെ അയിലാ ഓന്റെ ഇപ്പ ഞാൻ പർഞ്ഞിലെ ഈ ചെർപ്പം അഭിനയിച്ച ഓൻ ഓന്റെ പ്ലസ് ടു ലെവലല്ലേന്ന് പ്ലസ് ടുല് അഭിനയിച്ച യൂനിഫോമ് ഇട്ട്ട്ട് അത് അത് അയില് കണ്ടാല് അത് അവന്റെ യൂനിഫോമേ അല്ല പക്ഷെ ഇക്കി അതര്ന്നു അഴിനെ കണ്ട്ട്ടാ ചിരി വന്നത് അവന്റെ കേ റ്റപ്പ് കണ്ടപ്പോ കാര്ണം ഓന മാത്രം കൊർച്ചും കൂടെ ഒര് ഏജായിട്ട് തോന്നിച് മറ്റൊരൊന്നും വല്യ കോഴപ്പല്ല ഇവന് ക്യയിലെ കൊർച്ച് ആ ഒര് ചെറുപ്പം അഭിനയിച്ചപ്പോ ഇക്യ അഴില് ഓല നല്ല മസിലും ഇണ്ട് എന്താ
സപ്പ് അങ്ങൻത്തെരു ലുക്ക് വാണം ഗുണ്ട ലുക്കിന് വേണ്ടിട്ടാവു അങ്ങനെ ആക്കിയേ കിട്ട്ണ്ടാവാ
ആക്കിയത്
വാഴ ത്രീ എർങ്ന്ന്ണ്ട് ദൃഷ് ദൃഷ്
ആ അറിഞ്ഞില
ദൃഷ്യത്തിന്റെ ക്ലൈമാക്സ് എന്താർഞ്ഞോ
ഇല്ല്യ അത്പ്പ ഇങ്ങനെ ഇൻസ്റ്റേല് അയിന്റെ റീൽസ് ഇങ്ങനെ വര്ണ്ട്
അതാ ഞാന് ഇൻസ്റ്റ ഒഴിവാക്കി ദൃശ്യം ത്രീ വല്ല്യ ഹൈപ്പ്ല്ലാ തോന്നുന്നു
അത് ആട് ത്രീ അങ്ങനല്ലേ തീരെ രസല്ല
പക്ഷെ കോമഡി ഇണ്ട് പർഞ്ഞു
കോമഡി അത് ഏ ടൂ വും കോമഡി തന്നെന്നല്ലോ പക്ഷെ ഇതൊരു അത്ര പോവുല പിന്നെ ഇത്ട ട്രാവലിങ്ങും ഉണ്ടല്ലോ
ആട് തൃയില്ലോ
ഉം
യ്യ് കണ്ടാ
ആഹ് ഞാന് മാമന്റെ എട്ത്ന്ന്ന് കണ്ടു
തിയേറ്റർന്നോ
ഉം ഉം ടി വിൽ അയി ഇറങ്ങീണ്
ആഹ്
അപ്പോൊ ആയിന്ന് കണ്ടു ഡൗൺലോഡ് ആക്കിയത്
ഓ
അങ്ങനെ കണ്ടു പക്ഷെ വലിയ രസല്ല എനിക്കിഷ്ടായില്ല
ആട് ത്രി പിന്നെ അത്
പക്ഷെ ടു എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു
മറ്റേ മൂവി അതാധിരണിയോ ദിരണിയനോ അതെന്ത
അത് ഞാൻ പിന്നെ കണ്ടിട്ടില്ല അത് അച്ചു പറയുന്ന കേട്ടു അറയില്ല
ആ
ആ ടോവിനോൻ ടോവിനോന്റെ ഒരു ഫിലിം ഇില്ലേ മറ്റേ കാട്ട് ചെ മ്പകം പൂത്തോട്ടെ
ആഹ് ആ സിനിമന്റെ പേരെന്തെയന്നു പള്ളിച്ചട്ടമ്പി അത് ഇറങ്ങിയാ
അത് ഇറങ്ങിയൊ ക്കി അറിയില്ല പക്ഷെ ഞൻ അത്കണ്ടിട്ടില്ല പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിനി ഇതൊരു മോഹിനിയാട്ട് ട്ടോ ഭരതനാട്യം അങ്ങനെ എന്തോ ആ അതിന്റെ പ വ ണ്ണ്ണ്ട് പക്ഷെ അത് കാണണം
വണ്ണ് യൂട്യൂബില്ണ്ട് ഞാൻ പകുതി കണ്ടു പക്ഷെ എനിക്ക് വലിയ ഇതായി തോന്നിയില്ല പക്ഷെ എല്ലാരും പറഞ്ഞു ലാസ്റ്റിക് രസണ്ട്ന്ന്
ആഹ് ഞാൻ കണ്ട ആ അപ്പൊ വണ്ണ് ഇന്നൊട് ഫ്രണ്ട്പറഞ്ഞു ഇത് പറഞ്ഞപ്പോ ഫസ്റ്റ് കണ്ടിട്ടാണ് സെ കണ്ട് കാണണ്ടന്ന് പക്ഷെ അവള് അയച്ചു തന്നിിട്ടില്ല ഞാൻ കാണണംന്ന് വിചാരിച്ചേ ഇനി പായിച്ചിട്ടില്ല അവളോട് അയക്കാൻ പറയണം
ഞാനിനി എക്സാം കഴിഞ്ഞിട്ട് കാണാൻ വെച്ചു
ഉം
ഓ വണ്ണ് ഇതില ഇണ്ട് യൂട്യൂബിലുണ്ട്
ഉം എന്നാ നീ വണ്ണ് അങ്ങനെ കാണണം ഇനിയിപ്പോൊ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ ണ്ടായോണ്ട് സമയം കിട്ടിയില്ല
ആഹ്
പിന്നെ ഇതുവരെ വെറുതെ ഇരുന്നും ചെയ്തു അപ്പൊ തോന്നിയതുംല്ല ന ഇപ്പൊ ക്ലാസ്സിനൊക്കെ പോവണ്ടേ പിന്നെ എപ്പളാ അറിയില്ല ഒഴിവുണ്ടാവ ശനിയാഴ്ച ച്ചണ്ട് തോന്നണ രാവിലെ ഉം രാവിലെ പോവാവാണെങ്കിൽ ഏയ് വൈകുന്നേരം വരെ അഞ്ചണി വരെ ണ്ടു തോന്നണ്ട്
ആഹ് ഉ ഊ ഉം.
ഗൂഗ്ൾളോക്കിയപ്പോ അവര്ടെ ഓപ്പണിംങ് ടൈമ് അങ്ങനേണ് കണ്ടത് ഓപ്പണിങ്
ക്ലോസിംങ് ഒക്കെ നോക്കിയപ്പോ ഒര ഒമ്പണി ട്ടു അഞ്ചു മണി വരെ തോന്നുന്നു ഞാൻ ചോയ് വച്ച്ട്ടില്ല ഇൻഞ്ഞി ആ സാർനോട് ചോയ്ചൊക്കണം.
അപ്പളാ അറിയൊള്ളൂ.
പിന്നെ ഏതാ മൂവി പിന്നെ ഷൈൻ നികത്തിന്റെ ഒരു മൂവിണ്ടല്ലൊ. ബേസിൽന്റെ ഒരു മൂവില്ലേ ബേസിൽ കോളേജ് കോളേജിലൊക്കെ പോവ്ന്ന ഒര് ലു ക്കിലെല്ലാതെ ഏതാ മൂവി?
കണ്ടു അയ്ന്റെ റീൽസ് പക്ഷേ ക്കേറീലാ ഏതാ ഫിലീംമ്ന്ന്.
ആഹ് ഞാനും റീൽസില് കണ്ടു പക്ഷെ ക്കേ പറയുന്ന പേര് ഞാൻ മറന്നു മറ്റേ ഡേലൂലു ഒക്കള്ളേ.
ആഹ് അതെ.
പിന്നെ ഏതാ മൂവിള്ളേ? ട്ടീയറ്റർല്. ഹലോ. ഹലോ.
ഹലോ.
ഹലോ
ആഹ് ഇപ്പൊ കേക്കണ്ട നാർത്ത കേക്കാഞ്
ഇല്ലാ ഇക്ക് ഇപ്പളാ കേക്ക്ണ് സ്റ്റ്ക്കായി. കേയ്ക്ക്ല്ലേ?
കേക്ക്ന്ന്ണ്ട്.
ആഹ്. ടോവിനോന്റെ ആ ഫിലിമേ രസണ്ടോന്നറീലാ പക്ഷെ പാട്ട് നല്ലം കത്തീണു.
ഉം ആ പള്ളിച്ചട്ടംമ്പി എറങ്ങീണ് തോന്ന്ന് ഇക്കറീലൊട്ടോ ഇനി.
ആവൂ എന്താ പറയാ മറ്റേ വാഴക്കെ എറങ്ങിയ ടൈമില് അവടെ കണ്ടീന്നു. അയ്ന്റെ മുന്നേ എറങ്ങീതല്ലേ അത് ഫ്ലെക്സ് കണ്ടീന്ന് കൊറേ മുന്നേ.
ഇൻക്കേറീലാ. ദൃഷ്യം കാണാം പോണംന്ന്ണ്ടായിര്ന്നു.
ഷേ ന്നാ രസംണ്ടോ അറീലല്ലേയ് പോവേയ്ന്നു. അല്ലെങ്കി പിന്നെ ലാപ്പില് കാൻണം ഏതെലും എറങ്ങീയേതൊക്കെണ്ടങ്കി ലേ.
ങ്ങനെ എറങ്ങീയേത് കാൻണം. അല്ലാത ഇങ്ങൻത്തെ മൂവിയൊക്കെ കാണുമ്പോ എന്താലും ഓൾറെഡി അയിന്റെ കഥറിയാ അതേപോലെ വാഴ കാണാ ഇര്ന്നപ്പൊ ക്ക് വാഴന്റെ ഏകദേശം കഥ അറിയാ ഏത് സീനാ വര് ന്നൊ പ്രശ്നോന്നാല് ഇരിന്നങ് കണ്ട്.
ക്കാൾണ്ട് വോയിസ്.
നിണ്ടാ
ഉം പ്പ ശെരി ആയി.
വൈഫൈ പോണൊൻണ്ടാവും.
ഉം.
ഉം
ആഹ പിന്ന
പിന്നെ താ ഓ ഇളെ
പിന്നെത
പിന്നെപ്പ ഞാൻ കൊറെേ പഴയ മൂവി ഇരുന്നതാണ്
എ
ആ മറ്റേ സിനിമ ഉണ്ടണോ കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേും
ഇല്ലായതട്ടാ തമിഴ് ഓ
ആഹ മമ്മൂട്ടി ഐശ്വര്യാറായി ഒക്കെള്ളെ
ഇല്ല
കണ്ടിട്ടില്ല ആ മൂവി ഒക്കെ കാണണം........... ഈ പാഴേ മുവിയ..........
ആഹ അത് ഞാന് റീൽസിൽ കണ്ടു അതില് രണ്ട് ആള് രണ്ട് രണ്ട് പേര്
എന്ത്
മെയിൻ കാക്യരക്ടർ ആയിട്ട്........
ആഹ ഓളും അവളുടെ ചേച്ചിയായിട്ട് മറ്റ അഭിനയിച്ച തബു ഇള പേരെന്ത അങ്ങനെ കാണ
ആഹ് അത്ഞാൻ റീൽസിൽ കണ്ടിട്ടു പക്ഷെ ആ ഫിലിമിനെ കു ചിക്ക് അറിയുന്നില്ല അപ്പൊ അതില് ഒരു സാഡ് ആയിട്ട് തോന്നി.......... അങ്ങനെ റീല് കണ്ടപ്പ അപ്പൊ ഞാൻ കാണണം വിചാരിച്ചു എന്നിട്ട് ഞാൻ അതിന്റെ പേരൊക്കെ ഞാൻ നോക്കി അന്ന് വേറെ കു
അയില് എന്ത് ഭംഗിയ ഐശ്വര്യാ റായിനെ കാണാൻ
ഉം
ഉം
ആളെ കണ്ണ് വേറെല്ലേ വല്ലല്ലെ നല്ല രസലെ കാണാൻ ഉം
അതേപോലെ മറ്റേടാ...
പുതിയ ഫില് പുതിയതല്ല ഇറങ്ങിയനെ ഞാൻ കണ്ടു. പക്ഷെ അയിന്റെ പേര് കിട്ടണില്ല. എന്ത് പറയാ ട്രൈൻ ട്രാവല് പോലെ ട്രൈൻ ട്രാവൽ അല്ല ലൂപ്പ്. പക്ക ലൂപ്പ് ഒരു കാട്ടിലെ ഒരു കേ എന്താ. പോലീസ് അയിൽ
ആഹ മനസ്സിലായി അതിന്റെ അതിന്റെ പേരെന്ത് എന്തായിരുന്നു അത് പക്ഷെ കണ്ടാ ഭയങ്കര ഉം മ...
ആഹ പക്ക നമുക്ക് അതൊന്നും മനസ്സിലാവൂല.... കഥ തിരിയാത്തൊരു ടൈപ്പ് സ്റ്റോറിയാണ്......